ഹലോ ആ കേക്കാം
പറയടി എനിക്ക് തോന്നുന്നേ നേരത്തെ യൊക്കെ കോള് കട്ടാവുന്നത് റേഞ്ചിന്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും
ആ ആന്നടി ആ ആന്ന് ആന്ന്
ആ നീ പറയടി എന്ത് ആ സുഖമായിട്ടിരിക്കുന്നെടീ അവിടെ എന്തോണ്ട് വിശേഷം
ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ആ കുറച്ച് ട്യൂഷൻ എടുക്കുന്നുണ്ട് കഴിഞ്ഞ മാസം തൊട്ട് അവിടെ പോയിട്ട് വന്നതേ ഉള്ളു
ആണോ ആ ആ നീ ഇപ്പോ നല്ല രീതിയില് ട്യൂഷനൊക്കെ എടുക്കുന്നല്ലേ കൊറെ കുട്ടികളൊക്കെ ഉണ്ടോ നിനക്ക്
കുറെ കുട്ടികളില്ല ഞാനൊരു ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായതേയുള്ളൂ ഞാൻ ഒരു വീട്ടിൽ പോയാണ് എടുക്കുന്നത് അങ്ങനെ ആ കുട്ടിക്ക് തന്നെ എനിക്ക് നല്ല ഫീസ് കിട്ടുന്നുണ്ട് അവർ വണ്ടിക്കൂലിയുടെ കാശും എനിക്ക് തരും
ആ അത് നല്ലൊരു കാര്യമാണ് കാരണം നമ്മുടെ ചെലവുകളെല്ലാം അതിൽ കഴിഞ്ഞു പോവുവല്ലോ
അതെ അതെ മൂവായിരം രൂപയാണ് ഒരു കുട്ടിക്ക് അവരെ എനിക്ക് തരുന്നത്
ആ ആന്നല്ലേ നിനക്ക് പിന്നെ നല്ല കഴിവു ആണല്ലോ എല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട്
അല്ല വലിയ കഴിവല്ല നാലാം നാലാം ക്ലാസ്സിലെ കുട്ടിയാണ് ട്യൂഷൻ. എടുക്കുന്നത് ഞാൻ ഇത്രയും പൈസ കിട്ടും എന്ന് ഞാൻ വിചാരിച്ചില്ല എങ്കിലും ഞാൻ ഒരു ആയിരം രൂപ ആയിരിക്കും ഫീസ് എന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ അവർ ഫീസ് തന്നപ്പോൾ എനിക്ക് മൂവായിരം രൂപ തന്നു ആ പിന്നെ അവർ നല്ല കാശുള്ള വീട്ട വീട്ടിലെ ആണ് അതുകൊണ്ടായിരിക്കും തന്നെ
ആ എന്ത് ആയാലും നല്ല കാര്യമാ ഉള്ളതാവട്ടെ.
അതെ അതെ അതെ ആയിരത്തി അഞ്ഞൂറ് രൂപ ര വണ്ടിക്കൂലിയും മൂവായിരം രൂപ ഫീസും കിട്ടുന്നുണ്ട്
മാസമാണോ മൂവായിരം
സ
ആഹ് അപ്പൊ അത് നല്ലൊരു തുക തന്നെയാണ്
അതെ അതെ ആ പോരാത്തതിന് എനിക്കൊരു കുടയും എനിക്ക് വേറെ എല്ലാ സാധനങ്ങളും അവര് തരാറുണ്ട്
കഴിക്കാനുള്ളതൊക്കെ തരാറുണ്ടോ അവര്
അതെ എന്നും തരും എന്നും കട്ട്ലെറ്റ് അത് ഇതൊക്കെയാണ് കിട്ടാറ് പിന്നെ ചായ ദിവസവും ചായ തരും പിന്നെ ആ കൊച്ചിന് കൊടുക്കുന്ന എല്ലാ സാധനവും എനിക്കും തരും അവരുടെ അമ്മയ്ക്ക് ബാങ്കിലാണ് ജോലി കൊട്ടാരക്കര എസ് ബി ഐൽ ആണ് ജോലി അെ തന്നെ കൊച്ചിന്റെ അച്ഛൻ ഐ ടി പ്രൊഫഷണലാ ജർമ്മനിയിലാ അപ്പം അവർക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് ക്യാഷ് ഉണ്ട് ആകെ ഒരു കുട്ടിയേ ഉള്ളൂ അപ്പം അവർ അതിനനുസരിച്ച് തരാറുണ്ട്
ആ എനിക്ക് മനസ്സിലായി അല്ലെേങ്കും നിനക്കരു അധ്യാപികയുടെ എല്ലാ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് കാരണം നീ പറഞ്ഞു കൊടുക്കുന്നത് നീ എന്തോ പറഞ്ഞ കൊടുത്താലും അത് മറ്റുള്ളവർക്ക് നല്ല പോോലെ മനസ്സിലാവും ഞാന അത് എപ്പോഴും ശ്രദ്ധിച്ചി ട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു കഴിവ് നിനക്കുണ്ട് അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെയൊക്കെ പോണം പിന്നെ നീ ഇപ്പം യൂട്യൂബ് ചാനലുകളൊന്നും കാണാറില്ലേ മറ്റേത് എപ്പോഴും നീ ഫോണില് യൂട്യൂബ് ചാനലുകൾ ഓരോന്നൊക്കെ കാണുകയും അതിനെ പറ്റിയൊക്കെ ഓരോ തിരച്ചിലുകളൊക്കെ നടത്തുകയും ചെയ്യുന്നുല്ലോ ഇപ്പൊ അതൊന്നും ഇല്ലേ
ഉണ്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ കാണാറുണ്ട് ഞാൻ ഇപ്പോൾ കോഴ്സുകൾ എടുത്തിട്ടുമുണ്ട് യൂട്യൂബ് ചാനല് കാരണം ഒരു ഞാൻ സ്ഥിരമായിട്ട ഒരു മാമിന്റെ ക്ലാസ് കാണാറുണ്ടായിരുന്നു ആ ക്ലാസിന് ഒരു ദിവസം എണ്ണായിരം രൂപയുടെ ഒരു ക്ലാസ്സ് എനിക്ക് എ നൂറ് രൂപയ്ക്ക് കിട്ടി എന്നുള്ളത് എനിക്ക് വളരെ അത്ഭുതമാണ് കാര്യം അത എങ്ങനെ കിട്ടി എന്ന് എനിക്ക ഇപ്പോഴും അറിഞ്ഞുകൂടാ അത് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രഭാവം കൊണ്ടും അതിൻ്റെ ഒരു സഹായം കൊണ്ടു ആമാണ് എനിക്കത് കിട്ടിയത് അത് ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് ഒരു ക്ലാസ്സ് എറ്റ് എണ്ണായിരം രൂപയുടെ ക്ലാസാണ് എനിക്ക് വെറും നൂറ് രൂപയ്ക്ക് കിട്ടിയത് ഒരു ദിവസത്തെ ഓഫറിന് അത് അങ്ങനെ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് നാശനഷ്ടങ്ങളും അതായത് ഒരുപാട് കാര്യങ്ങളെ പറ്റി നമുക്ക് അറിവ് കിട്ടുമ്പോൾ നമ്മുടെ മനസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുപാട് സമയം നമുക്ക് അവിടെ ചെലവഴിക്കാം തോന്നും അപ്പ നമ്മളൊ ഒരു കാര്യത്തിനെ പറ്റി അറിയുക ഉടനെ പോയി നമുക്ക്ത് സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയാനായിട്ട് തോന്നും അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഒരുപാട് കാര്യത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കയറ്റുമ്പോൾ അത് നമ്മളുടെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തും നമുക്ക് ഒരു കാര്യത്തിനകത്ത് ഉന്നതിൽ എത്താനുള്ള ഒരു ഇത്ത് നഷ്ടപ്പെടുത്തുംായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിനക്ക് എന്താണ് നിനക്ക് അങ്ങനെ തോന്നിട്ടുണ്ടോ
പിന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നീ പഠിക്കുന്ന സമയത്തായാലും എപ്പോഴും യൂട്യൂബിൽ ഓരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തതിരഞ് തിരഞ്ഞ് എടുക്കുന്നതും കുറയേറെ അറിവുകളെല്ലാം നീ ആ യൂട്യൂബ് ചാനൽ വഴി ഇങ്ങനെ കൈക്കൊള്ളുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ സമയം ഒത്തിരി നഷ്ടപ്പെടും പക്ഷേ ഈ യൂട്യൂബ് പോലുള്ള ഈ സോഷ്യൽ മീഡിയകളുണ്ട് ഉണ്ടല്ലോ അത് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ തരുന്നുണ്ട് നമുക്ക് ഒത്തിരി അറിവുകൾ തരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ നമ്മൾ ഇങ്ങനെ അടിമപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഫോണിന് അടിമകളായിക്കൊണ്ട് തന്നെ ഇരിക്കും ക്കും ഞാൻ പറയുന്നത് ശരിയല്ലേ അങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെ യൂട്യൂബ് ചാനല് നോക്കിയിരുന്നാലും നമുക്ക് മാനസികമായി പല പല സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഉറക്കക്കുറവും ഒക്കെ ഉണ്ടാവും അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയ എല്ലാം വല്ലാതെ സ്വാധീനിക്കുകയും ചെയ്യും
അതെ അതെ ഇത് ഇതിന്റെ ഉപയോഗം കാരണം നമുക്ക് ഒരുപാട് ഗുണങ്ങളും അതോടൊപ്പം തന്നെ നാശങ്ങളും ഉണ്ട് പക്ഷെ നമുക്ക് ഒരു ന അതായത് ഏ പ്രായം ചെന്ന് പെൻഷൻ ആായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വ സ്വസ്ഥമായിട്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഫ്രീ ടൈം യൂസ് ചെയ്യാൻ പറ്റിയ വളരെ മികച്ചൊരു മാർഗ്ഗമാണ് യൂട്യൂബ് ചാനൽസ് എനിക്ക് ഒരുപാട് എൻ്റർടൈയിൻമെൻറ് ചാനൽസ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ചാനൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്ക ബബിത ബാബി അവരുടെയൊക്കെ ചാനല് കണ്ട് എനിക്ക് അവരുടെ ചാനലിലെ മിക്ക കാര്യങ്ങൾ എന്റെ ലൈഫിൽ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് പിന്നെ പിന്നെ അ കൊറെ അ ആൾക്കാരുടെ റിയൽ ലൈഫ് ഒക്കെ കാണാൻ പറ്റാറുണ്ട് ഉം അങ്ങനെങ്ങനെ ങ്ങനെ ഒരു പാട് പേരുടെ ചാനൽസ് ഞാൻ ഇങ്ങനെ കണ്ട് അതിനകത്ത് ആകഷ്ടയാകാറുണ്ട്
കാണ് ഞാനായാലും ഇപ്പോൾ റീൽ കണ്ടു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു വീഡിയോയുടെ ഒരു ഭാഗമായിരിക്കും കാണുന്നത് പിന്നെ അത് യൂട്യൂബിൽ നോക്കി അതിൻ്റെ മൊത്തവും കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒരു വീഡിയോയിൽ തന്നെ ഒരു കുട്ടി പറയുന്നു ഈ കടലിൻ്റെ അടിയിൽ ഒത്തിരി കാഴ്ചകളുണ്ട് എന്നന്ന് വെച്ചാൽ പഴയ പുരാതനമായിട്ടുള്ള അമ്പലങ്ങള്ൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടലിനടിയിലുണ്ട് പക്ഷേ ചില ഒരു കൊട്ടാരം കടലിനടിയിലുണ്ട് പക്ഷെ അതിലെ വാതിലുകളെല്ലാം ഈ ചെളി മൂടിയത് കൊണ്ട് തെ തുറക്കാൻ പറ്റുന്നില്ല അപ്പൾ ഞാാനിങ്ങനെ കടലി്റെ ആ കുടിയിലെ കാഴ്ചകൾ എന്തൊക്കെയാെന്ന് അറിയാനായിട്ട് യൂട്യൂബിൽ നോക്കി അപ്പം പക്ഷേ ഈ ഇപ്പോഴത്തെ എ ഐ പോലുള്ള വീഡിയോകളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാലും എനിക്ക് ആ കുട്ടി പറഞ്ഞതിനോട് ഭയങ്കര താല്പര്യം തോന്നുന്നു ഈ പുരാതന കാലത്തുള്ള പലതും ഈ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം യൂട്യൂബിലൂടെ നമുക്ക് കാണാൻ കഴിയും ഈ കടലിന്റെടിൽ നീ അതൊക്കെ കണ്ടിട്ടുണ്ടോ
ആ ഇല്ല ഞാൻ അത് അധികം കണ്ടിട്ടില്ല കാരണം ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനത്തുള്ള ഫിക്ഷനുകൾ ഞാൻ അധികം വായിക്കാറില്ലായിരുന്നു ഇങ്ങനത്തുള്ള ഫാൻറസി കഥകൾ എനിക്ക് അധികം ഇഷ്ടമല്ല അധികം ഞാൻ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് അങ്ങനത്തുള്ള സാധനങ്ങളുടെ ലഭ്യത വളരെ കുറവായിരുന്നു പുറത്തുള്ള കാര്യങ്ങൾ വായിക്കാനും ടി വി കാണാനും ഒക്കെള്ള ലഭ്യത കുറവായത്ുക കൊണ്ട് തന്നെ എനിക്ക്ിങ്ങനത്തുള്ള കഥകളിനോടുള്ള ഇത് ആഭിമുഖ്യം വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ എൻറെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു ഫാാന്റസി കാര്യമാണ് ജ്യോതിഷം ഞാൻ എങ്ങനെ ജ്യോതിഷത്തിനകത്ത് ചെന്ന പെട്ടു എന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞൂടാം ഞാൻ അതിൽ വളരെ വളരെ അപ്സസഡ് ആയിട്ട്രിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും തന്നെ ഈ നീ ഇപ്പ പറഞ്ഞ കനക്ക് കടലിറെ അടിയിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ആരെടുത്തെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോം അത് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നണംമ എന്നില്ല ചിലപ്പം എൻ്റെ ഈ ജ്യോതിഷവും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്ന്റെ ഒരുപാട് നല്ല സുഖൃ ബന്ധങ്ങളും ഒക്കെ ഈ ജ്യോതിഷം കാരണം നഷ്ടപ്പെടാ നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് ആ നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ ഞാൻ അതിനകത്ത് ഓവറ ആായിട്ട് ഇരിക്കുകയാണെന്ന്
ആ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിൽ തന്നെ ഇപ്പോൾ നോക്കുകയാന്നെങ്കിൽ നമുക്ക് ആർക്കും ഒരു രീതിയിലും താല്പര്യം തോന്നുന്ന നമുക്കൊക്കെ നമ്മുടെ ഈ ഭാവി എന്താണെന്ന് അറിയാനൊക്കെ ഉള്ള താല്പര്യമുണ്ട് ചില പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ എന്നാലും ഇത് പഠിക്കാനുള്ള താല്പര്യം ഞാൻ ആരിലും കണ്ടിട്ട പില്ല പക്ഷെ നീ എന്നാലും അത് യൂട്യൂബ് നോക്കി പഠിച്ചു എന്നത് എന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തുന്നു കാരണം കുറെേ ഗ്രഹങ്ങളുടെ കാര്യം എല്ലാം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരാളുടെ ജാതകം അതെല്ലാം പറയാൻ സാധിക്കുകുള്ളൂ അപ്പം നീ ഇതെല്ലാം പ പഠിച്ചു എന്നത് അത് നിന്നെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം
അഭിനന്ദിക്കേണ്ട കാര്യം ആണെങ്കിലും എറെ ആ ഒരു ഒരു നല്ല ഒരു സുഹൃത്തുായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് നഷ്ടപ്പെടാൻ ഈ ഒരു ജ്യോതിഷം കാരണമായി കരീം ഹ് നല്ലതുപോലെ പുരോഗമന അതായത് നിനക്കിപ്പോൾ ഒരു ജോലി ആയത് കൊണ്ട് ചിലപ്പോൾ നീ ഹ് ഞാനിപ്പോൾ ഭാവിയെ പറ്റി നിന്റെ എന്ത്‌ നെഗറ്റീവ് പറഞ്ഞാലും ഇത് കാര്യമാക്കി എടുക്കണം എന്നില്ല പക്ഷെ പ്പം ജോലി ഒന്നു ആ പോവാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കെടുത്ത് നമ്മൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ അവർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടമെന്നില്ല ഓരോരുത്തർക്കും ഓരോ ആ ചിന്താഗതി ആണ് അപ്പം ഞാൻ എനിക്കിത് ഭയങ്കര ദോഷം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം എന്റെ പഠിത്തത്തിനെ പോലും ഇങ്ങനത്തുള്ള സാധനങ്ങൾ പഠിച്ചത് കാരണം ഞാൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അയ്യോ എന്റെ ബുധനാണോ എനിക്കിപ്പോ വ്യാഴമാണോ എനിക്കിപ്പോ ശുക്രനാണോ ഇപ്പൊ തന്നെ എനിക്ക് പൈസ കിട്ടുന്നു ഞാൻ ഉടനെ പറയാ എനിക്ക് ശുക്രൻ തുടങ്ങി അത് തുടങ്ങി പക്ഷെ എന്റെ ചുറ്റുമുള്ളവർക്ക് ഒന്നും ഇത് ഒട്ടും ദഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ ഇത് ഞാൻ ഇത് യൂട്യൂബ് ചാനൽ വഴിയാണ് ഇതിനന് അടിമപ്പെട്ടതന്ന് വരെ എനിക്ക് തോന്നാറുണ്ട് ഒരേ സമയം അതൊരു ഗുണവു ആണ് അക്ഷേ എന്റെ ചുറ്റു ഉള്ളവർക്ക് ഒന്നും ഇതൊട്ടും ദഹിക്കാൻ പറ്റാത്ത ഒരു കാര്യവാണ് ഞാനിതി ഞാൻത് യൂറ്റൂബ് ചാനല് വഴിയാണ് ഇതിനടിമപ്പെട്ടതെന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. ഒരേ സമയം അതൊരു ഗുണവു ആണ് അതേ സമയം അതെനിക്കൊരു ദോഷവു ആണ്. എനി എന്റട് പുറത്ത് വന്ന് ജ്യോതിഷം നോക്കുന്നവർ തന്നെ എന്നെ കുറ്റം അങ്ങനല്ല അവർ തന്നെ ആ ഇങ്ങനെത് നെഗറ്റീവ് പറയുന്നതായിട്ട് എനിക്ക് തോന്ന അവരെ അത് നെഗറ്റീവ ആയിട്ട് ബാധിക്കുന്നുണ്ടോന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്
നീ പറഞ്ഞത് വളരെ ശരിയാണീ ഇത് നിന്നെ ശര്യരിയ്ക്കും ദോഷകരമായ് പർഞ്ഞോ?
ഞാൻ ജ്യോതിഷം പഠിച്ചതുപോലെ എന്തെങ്കിലും മറ്റുള്ളവർ ചെയ്യാത്ത എന്തെങ്കിലും കാര്യം നീ ഇതിനകത്ത് നോക്കി പഠിച്ചിട്ടുണ്ടോ
എനിക്കന്തോ അങ്ങനെ ഒരു കാര്യവും പഠിക്കാനായിട്ടുള്ള താല്പര്യം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷെ ഈ ജ്യോതിഷം പഠിച്ചത് വേറെ ആരും പഠിക്കാത്ത ഒരു കാര്യം വെച്ചാ ഇപ്പം ആർക്കും ആരും ഇങ്ങനെ യൂട്യൂബ് നോക്കി പഠിക്കാൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങളൊക്കെ നീ എ എ എ എ എനിക്കെന്തൊ അങ്ങനെ ഒരു കാര്യവും പഠിക്കാനായിട്ടുള്ള താൽപര്യം എനിക്ക് ഇതു വരെ തോന്നീട്ടില്ല. പക്ഷെ, ഈ ജ്യോതിഷം പഠിച്ചത് വേറാരും പഠിക്കാത്തൊരു കാര്യം ന്ന് ച്ച ഇപ്പം ആർക്കും ആ ആരും ഇങ്ങനെ യൂടൂബ് നോക്കി പഠിക്കാൻ താൽപര്യപെടാത്ത കാര്യങ്ങളൊക്ക നീ ചെയ്യുന്നത് അഭിനന്ദിക്കേണ്ട കാര്യണ്. പക്ഷെ, നമ്മുടെ പല അഭിപ്രായങ്ങളും- ചിലർക്കത് വിഷമകരമാവും അതുകൊണ്ട് തന്നെ പലരോടും നമ്മുടെ തുറന്നുള്ള അഭിപ്രായങ്ങൾചെലപ്പോൾ മൂടിവെയാണ്ടിവരും എന്നാൽ മാത്രമേ ചെല ബന്ധങ്ങളൊകെ നിലനിൽക്കൂ എ നൊക്കെ പറയുലോ അത്കൊണ്ട് തന്നെ നീ അതൊക്കെ ഒന്ന് ശ്രമിക്കണം
അതെ അതെ ഞാനിപ്പോൾ ട്യൂഷന് പോകുന്ന വീട്ടി ഇപ്പൊ ഇപ്പം അതായത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് ഞാൻ ആരോടും മീൻസ് ഇതിനെപ്പറ്റി ഞാൻ ആദ്യമേ സംസാരിച്ചിട്ടുള്ളവരോട് ഞാൻ സംസാരിക്കാറുണ്ട് ഇപ്പോഇപ്പൊ പ്പൊ ഇപ്പം അതായത് കഴിഞ്ഞ രണ്ടുമൂന്നു മാസമായിട്ട് ഞാൻ ആരോടും മീൻസ് ഇതിനെ പ്പറ്റി ഞാനാദ്യമേ സംസാരിച്ചിട്ടുള്ളവരോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഇപ്പം ഞാൻ ആരോടും ഇത് സംസാരിക്കാറില്ല. കാര്യം പുതിയ തലമുറയിൽ പെട്ട നമ്മുടെ തലമുറയിൽപ്പെെട്ട പലരുടെയും വിവാഹം ഇത് കാരണം മുടങ്ങുന്നതിനാലും പഴയ തലെ ത പഴയ തരമുറ ഉൾപ്പെടെ ഉള്ള ആൾ ക്കാറിതിഷ്ടപ്പെടുന്നില്ല.
ആണാണ് നീ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം നമുക്ക് ആണാണ്. നീ പർഞ്ഞത് വളരെ ശരിയാണ്. കാര്ണ ന നമുക്ക് പറയേൻ പക്ഷെ, എല്ലാത്തിനു ഒരു പരിമിതിയുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാടി എന്നാ.
ഓക്കെ ശരിയടി